ഹലോ കേക്കാവോ
ആ കേൾക്ക
ഹലോ ആ എന്തെട്ക്ക്ന്ന്
ഉറങ്ങിയോ
ഉറങ്ങി വന്നേ ഉറങ്ങി വർന്ന് അവിടെന്തെടുക്കാ മോളാണ്
ആ ആ ആ വഴക്കുണ്ടോ
ആ ച്ചിരി അന്നര അത്ര വല്ിയ പ്രശ്ന ഇല്ല ആ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇപ്പ എനിക്ക് പനിയണേ
ആ ആഹ് ആഹ്
അതിന്റെ ഒരു പാലൊ കുടിക്കണല്ലേ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊക്കെണ്ടാന്ന് അറിയില്ല പനീുടെ
ആസ്രി പോയില്ലേ
ആ ആസ്പത്രിക്ക് പോയി
ആ ആ ഓ കുഞ്ഞിനായാൽ ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് അപ്പ കൊച്ചിൻ പനി വരാണ്ട് നോക്കണംന്ന് ആശുപത്രിൽ
ആ ആ ങ അതെ പിന്നെ കുഞ്ഞിനെ എടുക്കുമ്പോഴത്തേും മാസ്ക് വെച്ചുകൊണ്ടൊക്കെ എടുത്താ അതി ഞാൻ
അ ആ ആ ആ
കുഞ്ഞിലോട്ടെ അഥവാ പനി വരുണ ഉണ്ടെങ്കിൽ മാസ്ക് വെച്ചോ പാല് കൊടുക്കാൻ നേര അല്ലവേ മാസ്ക് വെച്ചൊണ്ട് പാലൊക്കെ കൊടുത്താറ അപ്പം കൂടുതല് നമ്മുടെ ശ്വാസം അങ്ങ അങ്ങട്ട് ചെല്ലുമ്പോഴല്ലേ ആ ഒരു ഇത് വരുത്തുള്ളൂ മാസ്ക് വെച്ചൊണ്ട് ഇ എടുത്താറി
ഇന്ന് രാവിലെ തുടങ്ങിയത്
ആഹ് ആഹ് ആഹ് എന്തേലും ബുദ്ധിമുട്ട് കാണിക്കുന്നോ കുഞ്ഞി
കൊച്ചി രണ്ടു ദിവസമായി ഉറങ്ങിട്ടെ എനിക്ക് രണ്ടു ദിവസം മുമ്പേ മേല്ുവേദനയൊക്കെ ഉണ്ടായിർന്ന്
ആ അപ്പൊ എന്തെങ്കിലും ഒരിത് കാണും കുഞ്ഞിനേ കാണിച്ചില്ലേ ആശുത്രിയില്
കിക്കണ കൊണ്ട് മരുന്ന് വേണ്ടന്നാ പറഞ്ഞേ ഞാൻ ഞാൻ കഴിക്കണ്ടല്ലോ
ആഹ് ആ
പാലിയക്കൂടെ കൊച്ചിനെ ചെന്നോളൂ എന്നാ പറഞ്ഞെ
ആ ആ ആഹ് അങ്കില് ഹോമിയോയിൽ വല്ലന്ന് കാണിക്കാൻയ്യായിരുന്നു ഹോമിയോമരുന്നാണോ കൊടു
ആ ഓ ഞാൻ ഇംഗ്ലീഷാ കഴിക്കാറ പക്ഷെ ഇപ്പൊ കൊച്ചക്ക ഉള്ളത കൊണ്ട് ഹോമിയോൽ ക കേറിപ്പ
ആഹ് ആ ഓമി യോ നല്ലത് ആ ആന്നാ ന്ന് ഇംഗ്ലീഷ് കഴ ക്കാതിരിക്കുന്നത നല്ലത്
ആ അപ്പൊ ഞാനിപ്പോ പോയിന്ന ഹോമിയോരപ്പ പോയി
ഉം നല്ല പനിയുണ്ടോ
ആ ഇന്നലെയക്കെണ്ട നടല്ലെ എനീച്ചൊന്നും നടക്കൂലായിന്ന് ഭയങ്കര മെല മട്ടെ
ആഹ് ആ അപ്പൊ കുഞ്ഞിനെ ആരാ നോക്കുന്ന
ഉമ്മ
ആ ആ
ആ ആരെങ്കിലും ഉണ്ടെങ്കി കൊഴപ്പ ഇല്ല ഉണ്ട് ഉണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഉം
ആ ആ
എനിക്ക് മോന ആാവുള്ളേ ഒന്നര വയസായി ആഹ ആ ഞാന അങ്ങനെ എനിക്ക് അങ്ങനെ പനി വരാറില്ല പനി വന്നാല ഞാൻ മാസ്ക് വെച്ചൊണ്ട് എടുക്കുന്ന കൊണ്ട് വലുതായിട്ട് അങ്ങനെ വരാറില്ല
ആ എനിക്കും വരാറില്ലേ എനിക്ക് രണ്ടതൊക്കെ കഴിയുമ്പോ പനി വരുന്നത്
ആ എനക്ക് അങ്ങനെ തന്നെ അപ്പ കുഞ്ഞുങ്ങളൾള്ളത് കൊണ്ട് ഇപ്പൊ പനീന്ന് കേൾക്കുമ്പോഴേ പേടിയാ അ പ്രശനം ആ അവർക്കാവോ എന്നുള്ള ടെൻഷനാ മറ്റേ എത്ര പനി വന്ന കഴിഞ്ഞാൽ ഒരു മരുന്ന് പോ ല കഴിക്കാത്ത ഞാനിപ്പോ പനിയുടെ ഒരു ആരംഭം കാണുമ്പോഴേ അപ്പോഴേ ഓടുവാസ്ത്രീയിലോട്ട്
അ
ആഹ ആ എനിക്കാന്ന ഈ കൂടിക
ഹആ
ആഹ അത് വല്ല ആയിരിക്കും കഴിവത ഈ പനിയ ഉള്ളവരെ അടുത്തോട്ട് പോവാാതരിക്കും നല്ലത്
ഇല്ല ഏ് ഇപ്പൊ പ്രസവിച്ചിട്ട് മുപ്പത്തെട്ട ആായിട്ടുള്ളൂ നാല്പ്പളിിട്ടില്ല
ആഹ ആഹ ആഹ ആഹ്
കു ളി കഴിഞ്ഞാലേ പുൊറത്തിറങ്ങാൻ പറ്റുള്ളൂ വീടിന്റെ
പിന്നെ അങ്ങോട്ട് ആരിലും വന്നോ
എവിടെ ആരും വന്നിട്ടില്ല
ആ അല്ല അത പനി വന്ന ആായിരിക്കണം
ആഹ എവിടെ അങ്ങനെ ആരുമ് വരാറില്ല വന്നാലും അപ്പൊ തന്നെ പോവും
ആഹ ആ കൂടുതലും കുഞ്ഞിനെ അങ്ങനെ ആരെയും ഇപ്പ ഇടത്തെ പനില്ലയോ ഇപ്പ എല്ലായിടവും പനിയാ പിന്നന്നെ അങ്ങനെ ആരും കാണിക്കാതിരിക്കുന്ന ശരിക്കും നല്ലത്
പിള്ളർക്കും പനിയാണ്
ആഹ
പിന്നെങ്ങ പറയാന്ന ആഹ രണ്ട മൂന്ന് ദിവസം കൂടെള്ളൂ നാൽപ്പുളിഴഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകവാനേ പിന്നെ ഞൻ പറയമായിായിരുന്നുമാൻന്റെ അടുത്ത് ചുറ്റുുവട്ട മത്തം മൊത്തം പനിയ എങ്ങനെങ്കിലും രണ്ടു മൂന്ന ദിവസം കഴിഞ്ഞ അടക്ക് പോയാ മതി പിന്നെ ഈ ഭാഗത്തല്ലല്ലോ പനി വരാനുള്ള അങ്ങ പറയാന്ന് പക്ഷ ചൈന് മുമ്പ് എനിക്ക് പനി വന്നു
ആഹ ആഹ ആതൊക്കെ മാറുവായിരിക്കും
ആഹ പനി വരുമ്പരുമാരി ആഏ
സത്യം വന്നിപ്പോൊ പുറത്തിറങ്ങാൻ പേടിയാന്ന് പറഞ്ഞ ഞാൻ
ആ ഒരു മെന കെട്ടുന്ന പനിയാണ് പനി വന്നഴഞ്ഞാല് തലവേദനയും കണ്ണ വേദനയും മേല വേദനയും ഊഫ്
അനങ്ങനെക്കെും കുഞ്ഞുങ്ങളുള്ളവർക്ക് ഒന്നുകൂടെദ്ധി ബുദ്ധിമുട്ട് കാരണം അവരുടെ കാര്യം നോക്കാതിരിക്കാന ഇപ്പോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എവിടെെങ്കിലും മാറ കിടക്കാന്ന്ോക്കാം
ആഹ്് ഇപ്പൊ ഞാന ഇവിടെ കിടക്കുമ്പോ ഉമ്മനോട് പറയാ ഒറ്റാന്താടി അല്ല ഒരു കൊച്ചായി ഇനി ഇങ്ങനെ കിടന്നാ ശരിയാവൂ
ആഹ അതാണ്ട അതാണ് പ്രശ്നം മറ്റേ എക്കുള്ളപ്പോ നമുക്ക് എവിടെെങ്കിലും മാറി കിടക്കാ ഇപ്പം വീട്ടുകാാര് പോലും സമ്മതിിക്കാത്ത അവസ്ഥയാണ്
ആഹ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ പനി വരുമ്പോ കഴിക്കേല്ല കുട ആശ്പത്രിയിലും പോല ഇങ്ങനെ കിടക്കും ഇപ്പ ഉമ്മ ഒന്ന് രാവിലെ പറഞ്ഞ ആ അപ്പ ഉമ്മ ഒന്ന രാവിലെഞ്ഞഞ് ഒറ്റാന്തടി എല്ലാവും കൊച്ചുണ്ട് നീ വേഗ ആശു്പത്രിയിൽ പോയ കൊച്ചിന് വന്ന
ആഹ അത വണ്ടോ നമ്മുടെ മേലുള്ള പരിചരണം തീർവ് ഇപ്പൊ കുഞ്ഞുങ്ങളെയ നോക്കുന്നത്
ഉ പോാലി പോല മ ചൂ കന്തക്ക ഏ
ഇല്ലെ വെള്ളം കുടിക്ക പോക്കണം ആഹ
ആഹ ഇന്നിട്ട് ോക്കെന്ന ഇപ്പതാ പറഞ്ഞേ നന്നായിട്ട് വെള്ളം കുടിക്കാ നന്നായിട്ട് ആവിയും പിടിക്കാൻ പറഞ്ഞു
ആഹ അവയും പിടിച്ച് വെള്ളം കുടിക്കാെങ്കിൽ കൊറെൊക്കെ
ആ പിന്നെ ആ പിന്നെ കൊച്ചിന വണെങ്ക് വെള്ളോർട്ട ചാലിച്ച് നിപ്പിളേക്ക് കൊടുക്കൻ പറഞ്ഞു
കൊടുക്കാ പറ ആഹ് ആഹ
എട്ട് പനി വരിയാണെങ്കിൽ
ആഹ ആ പരുത്തില്ല മാസ്ക് ഉണ്ടെങ്കി മാസ്ക് അങ്ങ് എടുത്ത വെച്ചാ മതി അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പ്രശ്നം വരുത്തില്ല
ആ നാളെക്കെ ആക്കാനോട് മാസ്ക് ടിക്കാൻ പറയണം
ആഹ അതെ പിന്നെ ഈ പിന്നെ നമ്മുടെ ഈ ഓൺലൈൻ സൈറ്റ് ഒക്കെ ഉണ്ടല്ലോ അതിനകത്ത്ന്ന് ചെയ വ അ ന നൂറ് മാ നി അങ്ങനെ രൂപ ഞാനങ്ങന തീരുമ്പോ തീരു മേടും അപ്പോ നമുക്ക് അഥവാ പെട്ടെന്ന് പനിയുള്ള ഒരാൾ വന്നെങ്കിൽ വരുമ്പ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന്രു മാസ്ക് എടുത്ത് വക്കാം അത് ഉണ്ടെങ്കില അല്ലേ ഒക്കെത്തുള്ളൂ പിന്നെ മേടിച്ചിട്ട് പിന്നെടി വാനക്കത്തില്ലല്ലോ
ആ എവിടെ അങ്ങനെ കൊറോണ ടൈമിൽ ഇല്ലാണ്ട് ഇവിടെ മാസ്കിന്റെ ആവശ്യം വന്നിട്ടില്ല
ആ നാന് കുഞ്ഞായണെക്ക് പിന്നെ സ്ഥിരംമേടിച്ചുവെക്കും നെപ്പഴാ നമ്മക്കൊരു പനി അല്ലെങ്കിൽ വേറൊരാക്ക് വീട്ടി
അ അ ആ അത് നല്ലബുദ്ധിയ ആ
അപ്പൊമ്മക്ക് പേടിക്കെണ്ട അ അപ്പൊ പനിയുള്ളോരെകൊണ്ട് കുഞ്ഞിനെ എടുപിക് ക്കാതെ ഇുന്നാമതി പൊനമ്മളും മാസ്ക്വെക്ക ഒന്നെങ്കിഅവരെ കൊണ്ട് മാസ്ക് വെപ്പിക്കണം അവര് വെച്ചില്ലന്നൊ
ആ ഐന് ഓരങ്ങനാരും വരാറില്ല പെൻ്റെവസ് സ്വന്തക്കാരാണെങ്കിലും അവര് കൊറ്ചേരം വന്നിരിക്കും പോവും അതാപ്രസവിച്ചപ്പോവന്നതാ പിന്നെവര് വന്നിട്ടില്ല
വന്നതാ അതെ പ്രസവം കഴിഞ്ഞില്ലേ പ്പൊശരീരം യന്റെ യിരിക്കും പനി
ആ
ശരിക്കങ്ങനെ പനിയായിട്ടന്ന് ആ പ്രസവംകഴിഞ്ഞ് ഏ എനിക്കോന്ന് ആറിന്റെ അന്നങ്ങാണ്ട് മറ്റേ സ നോർമലി
നോർമലി നമുക്കൊരു വേ ഒരു വെറയലും എൻ്റെ സിസേറിയനായിരുന്നു. ആഹ് ആഹ് ആഹ്.
അപ്പൊ നമ്മക്ക് അഞ്ചിനോ, ആറിനോങ്ങാണ്ടങ്ങനൊരു വെറയലും ചെറിയൊരു ഇടുങ്ങലൊക്കെ വരത്തില്ലേ?
എനിക്കങ്ങനെ ഇണ്ടാർന്നില്ല. ഇൻക്ക് സുഖപ്രസവാർന്ന്.
ഇത്രീംന്നേര്ന്നു കുഞ്ഞ് തിരിഞ്ഞു വന്നില്ലായിര്ന്നു.
ആഹ് ആഹ് ആഹ് അതല്ല അപ്പ അങ്ങനെയാവുമ്പോ പ്രസവിപ്പിക്കാൻ പറ്റൂലേ.
ആഹ് ഇപ്പൊ കൂട്തലും അവര് റിസ്കെടുക്കത്തില്ലല്ലോ അതാണ് പ്രശ്നം.
ഇല്ല എന്റെ കൂടെണ്ടാർന്നൊരു ത്താക്ക് ങ്ങനെണ്ടായിട്ട് ഡോക്ട് കൈയിട്ട് തിരിച്ചതാണ്.
ആഹ് അക്ഷെ നിക്കങ്ങനെ ഒ ഒന്ന് രണ്ട് വെട്ടൊങ്ങാണ്ട് അവിടെ ഡ്മിറ്റായിട്ട് തിരിഞ്ഞുവന്നു. പക്ഷെ ആ സമയായപ്പോഴ്ത്തേന് തിരിഞ് വന്നില്ല കൊറേവെട്ടം പിന്നെ പി വി പരിശോയിച്ച് നോക്കിയെങ്കിലും തിരിഞ്ഞു വന്നില്ല പ്പൊപെ
ആഹ്
അങ്ങനെ ചെയ്തതാ പിന്നെ കൂടുതലുല്ലാതായപ്പോ ചെറേനാണല്ലോ നോർമല് ഉം
നോർമൽലേക്ക് കൂടുതലും ഉം ഞങ്ങളെ ഞങ്ങനാ ഞങ എന്റെ ഞാൻ ചെന്നപ്പോ മൂന്നു പേരുണ്ട്. അതിൽ രണ്ടു പേർ ക് സിസേറിയനും ഞാ രണ്ടു പേർക്ക് സുഖപ്രസവാർന്നു.
ആഹ്
ആഹ്
അഹ് അങ്ങനെ
എന്ട്ട് പ്രസവംക്കഴിഞ്ഞിട്ട് മറ്റേ എന്താ പ്രസവരക്ഷക്കെ ചെയ്താ?
ആഹ് ചെയ്തായിര്ന്നു ചെയ്തായിര്ന്നു
ആഹ് അവിടെങ്ങനെയാ കൊഴമ്പ് കഷായം അങ്ങൻ താ ലേഹൃം അങ്ങൻത്തെ സാനങ്ങളൊക്കെണ്ടാ?
ല്ലാഒണ്ട്
അല്ല പലനാട്ടിലും പലസൈസല്ലേ.
ആഹ് അതൊക്കെ തിന്നും കൂടിച്ചും തീർത്തപാട്മ്മിണിയുണ്ട്.
ഏ ഞാനിവിടെ പകുതിയായി
ആ ആ ഒരു ലേഹ്യം ഉണ്ടല്ലോ അത് ഞാൻ ആ ശരി
ആ ശരി ശരി ശരി വെയ്ക്ക് ചേച്ചി